ഹലോ
ഹലോ
ആഹ് കേക്കില്ലേ?
ഹലോ
ഹേയ് കേൾക്കിണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്. ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട്.
ആഹ്
എന്തക്കെയാ വർത്തമാനം
എന്താ സുഖാണ്
ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു ഇങ്ങനെ കിടക്കുക.
ആഹ് എങ്ങനെ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ.
ആ മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയില്ല. ഇന്നൊരു മഴ ദിവസം തന്നെ, ഇന്നലത്തെ പോലെ
ആഹ് എന്നാ ഇവിടെ നല്ല വെയിലാണ്.
ആ അതെ, ഇവിടെ നല്ല മൂടലുണ്ട്
ആ ഇന്നലൊക്കെ മഴ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്.
ഉം. ആ ഒരു കാലാവസ്ഥ തന്നെ ഇവിടെന്നും
ആഹ് ശരി ആഹ്, ആഹ്.
ഫുഡ് കഴിച്ചില്ലേ
ആഹ് ഫുഡ് കഴിച്ചു. പിന്നെ എന്താന്ന്
ഇന്ന് മീന്, മീൻ മേടിച്ചിന്
ആ
അവിടെ എന്താ, ഏ കിളിമീന് അറിയില്ലേ
കിളിമീനോ ആ. കേട്ടിട്ടുണ്ട്
ആ വേറെ സ്ഥലത്തൊക്കെ വേറെ പേരാവുവാണെങ്കിൽ
ഉം കിളിമീനെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, കഴിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് തോന്നുന്ന്
ഉം
കിളിമീനെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഉം.
അവിടെ മീനൊക്കെ ഇങ്ങനെ അടുത്തുകൂടി വരൂല്ലേ.
ആ മീൻ വണ്ടി ദിവസം വരും. രണ്ട്, മൂന്ന് വണ്ടിയൊക്കെ വരും.
ഉം
എപ്പഴും മീൻ എന്നെയാണ്
ഉം
ഉം
പെരുന്നാളിന്റെ ബീഫോക്കെ കഴിഞ്ഞോ
ഇല്ല ബീഫൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ബീഫ് ഉം ബീഫ് ഇങ്ങനെ കണ്ടിട്ട് തന്നെ മതിയായി.
ഉം
പിന്നെ ഇന്നലെ ബീഫു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒക്കെ വെച്ചത്, ഇന്നലെ വെച്ചു ബീഫ്. പിന്നെ ഇന്ന് പിന്നെ വെച്ചിട്ടില്ല. ഇന്ന് മീൻ വാങ്ങി.
കണ്ടിട്ട് ഇങ്ങനെ ഇപ്പം വേണ്ടാതായില്ലേ.
പിന്നെ ചിക്കന്റെ മാതിരിയല്ല. അത് നല്ല പണിയെടുക്കാനും ഉണ്ടാവും കട്ട് ചെയ്യണം. ആഹ് അതെ ചിക്കൻ അങ്ങനെ മടുപ്പ് വരൂല്ല. പക്ഷെ ബീഫിന് ബീഫിന് മടുപ്പ് വരും.
ഉം.
ഉം.
ചിക്കനും മീനൊന്നും അങ്ങനെ വല്ലാതങ്ങോട്ട് മടുക്കൂല.
ഇല്ല ഇല്ല അഹ് ശരിയാണ്.
ഉം.
കുറെ കഴിക്കാൻ കഴിയൂല ബീഫ്. പിന്നെപ്പ നമ്മള് ബിരിയാണി ഉണ്ടാക്ക, ബിരിയാണി ഒന്നും ഇഷ്ടല്ല കേട്ടോ, അങ്ങനെ ബിരിയാണി, മന്തി, ബീഫ് മന്തി അങ്ങനെ ഒന്നും.
ഏഹ്.
ചിക്കൻ ആണെങ്കില് എനിക്ക് ഇഷ്ടാ ഉണ്ടാക്കാന്.
ആഹ് മ്മടെ കുട്ട്യേക്കും അങ്ങൻ തന്നെ.
ആഹ് ആഹ് ഇവിടൊക്കെ ഇവരൊക്കെ അങ്ങൻതന്നേണ്.
ഉം
ഉം ബീഫായിട്ട് എന്തേലും ഉണ്ടാക്കുക ചെയ്തീന്നോ?
ബീഫ് ബിരിയാണി വെച്ചു. രണ്ടാമത്തെ പെരുന്നാളിന്റെന്ന് ബിരിയാണി വെച്ചു. പിന്നെ ഇങ്ങനെ ചില്ലിയാക്കി കൊടുത്താ ഓര് പിന്നിം കൊറച്ചൊക്കെ കയ്ക്കും.
ആഹ്.
നമ്മളിങ്ങനെ കറിച്ച് കഴിഞ്ഞാൽ, ഓര് തീരെ നോക്കൂല അങ്ങോട്ട്.
ആഹ്ം
ഇഞ്ഞിണ്ട് ഇവടെ ഫുളള് ട്ത്തിട്ടൊന്നുല്ല ഇനിണ്ട്.
ആഹ് മന്തിക്കെ ണ്ടാക്കാറുണ്ടോ?
ബീഫ് വെച്ച്ങ്ങാണ്ട് അങ്ങനെ ണ്ടാക്കീട്ടില്ല. ചിക്കൻ വെച്ച് മന്തി വെക്കേലീണ്ട്.
ആഹ് ബീഫ് വെച്ചിട്ട് മ ബീഫ് ഇഷ്ടമാവുന്നോര്ക്ക് നല്ല ടേസ്റ്റ ബീഫ് മന്തി.
ആഹ് ഞാൻ ഇതുവരെ അങ്ങനൊന്നും നോക്കിയിട്ടില്ല.
ബീഫ് മന്തി ഇണ്ടാക്ക്യോ? ബീഫ് മന്തി ഉണ്ടാക്ക മ്മള് ബീഫ് കൊറച്ച് വലുപ്പത്തില് കട്ടെയ്യണം. ന്നട്ടതില് ഏഹ് മന്തി മസാലേം പിന്നെ ക്യേപ്സിക്ക ഉണ്ടെങ്കിലൊരു കഷ്ണം ക്യാപ്സിക്കോം ചെറിയൊരു ഉള്ളിന്റെ കഷ്ണോം, ഒക്കെക്കൂടെ ചെറുതായി ങ്ങട് നുറുക്കിയിട്ക പിന്നെ കുരുമുളക് പൊടി ഏഹ് പിന്നെ മാഗി ക്യുബ്ണ്ടല്ലോ അത് അത് പിന്നെ സൺഫ്ലവർ ഓയില് അതൊക്കെ കൂടെ നന്നായിട്ട് പിന്നെ പട്ടൈ കാ ഗ്രാമ്പും ഏലക്കായൊക്കെ, ഒരു ഈ രണ്ടെണ്ണം ഇട്ടൊട്ത്താ മതി.
ആഹ് ഉം
ന്നട്ടത് നന്നായിട്ട് കൊഴച്ച് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം.
ബീഫ് ഫസ്റ്റ് വേവിച്ചോ കുക്കറില്?
ആഹ് ബീഫ് ഫസ്റ്റ് വേവിക്കണം. ഉം അത് നന്നായിട്ട് ആഹ് നന്നായിട്ട് കൊഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം.
ഉം
റെസ്റ്റെയ്യാൻ വെക്കണം ആഹ് എന്നിട്ട് പിന്നെ ആഹ് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ആഹ്ഈ നമ്മള് മന്തിൻ്റാരി ഊറ്റിട്ടല്ലോ വെക്കാറ് ആഹ് അതേ പോലെത്തന്നെ പിന്നെയീ വെന്തിട്ടൊള്ള ഈ ബീഫ് ഏഹ് സൺഫ്ലവറോയിലൊഴിച്ചിട്ട് പാത്രത്തിലിട്ട് കൊടുക്ക നമ്മള് ദമ്മിടും പോലെ രസ
ഇങ്ങനെ ചിക്കൻ ഞമ്മള് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈയ്യാക്കുവല്ലോ അങ്ങനെ
ആഹ് അങ്ങനെ ആക്കണൊന്നില്ല ഇതില് നമ്മള് ഇത് ദമ്മിട്ടാ തന്നെ ഒരു ഫ്രൈ പോലായി വരും പിന്നെ അതില് ബീഫിലെങ്ങനായാലും വെള്ളം ഉണ്ടാവും ആ വെള്ളം മാറ്റി വെക്ക്ക മാറ്റി വെച്ചിട്ട് നമ്മള് ദമ്മിടുമ്പോ മുകളിലീ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക
ആഹ് ആഹ്
ഉം ബീഫ് വെക്കുമ്പോ വെള്ളം വെക്കേണ്ട ആവശ്യൊന്നുല്ല അതിൽ തന്നെ വെള്ളണ്ടാകുവല്ലോ ആഹ് വെള്ളം എറങ്ങി വരുവല്ലോ അപ്പായില് വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കേണ്ട ആവശ്യൊന്നുല്ല അപ്പൊ നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെ പിന്നെ നമ്മള് ചോറ് വെക്കുമ്പോ ആ വെള്ളത്തില് ഒരു തക്കാളി ഏഹ് അതുപോലെ ഇതൊക്കെടല്ണ്ട് പച്ചമുളക് ആക്കൊന്ന് ഇട്ടൊട്ത്താ മതി പിന്നൊരു മേഗിക്യൂബ് വെള്ളത്തിലുട്ടുട ആഹ് വെള്ളത്തിലു ഇട നല്ല ടേസ്റ്റായിരിക്കും ഞാനതിപ്പോ രണ്ടൂസം ഉണ്ടാക്കീന്നു ആഹ് പെരുന് ആഹ് നാലാം പെരുന്നാളിന് ഉണ്ടാക്കീന്നു
ഒന്ന് നോക്കണംന്ന് ഇതുവരെ ഉണ്ടാക്കിനോക്കിട്ടില്ല
ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല ഇപ്പ മൂന്നാല് പ്രാവശ്യായിട്ട്ണ്ടാക്കി പിന്നെ ആഹ് അപ്പൊ ഇങ്ങനെകൊറച്ച് ബീഫ്ക്കെവിടുന്നേലും കിട്ടും കിട്ടുമ്പോക്കെ പിന്നെ കുറച്ച് വാങ്ങുവൊക്കെ ചെയ്യുമ്പോ കുറച്ചായിട്ടങ്ങനെ വെക്കും ഞാന്
ഉം ഉം മന്തി മന്തി ഒക്കെ വെക്കുമ്പോ ഇങ്ങള് ഏതരിയാ മേടിക്കല്
മറ്റേ ബസ്മതിരി നീളള്ള അരി ഇണ്ടല്ലോ എന്തായിന് പറയാ
വൈറ്റാ ഗോൾഡോ
ഇല്ലില്ല ഗോൾഡ് ആ വേവുള്ള അരിണ്ടല്ലോ എന്തായാലും എന്തോര് പേര് ണ്ട് വേവ്ള്ള അരിയാവുമ്പോ നല്ല നല്ല നീളണ്ടാവും ചെയ്യും വേവുള്ള അരിയാവുമ്പോ ബസ്മതി ആഹ് ഗോൾഡൻ ഗോൾഡൻ റൈ റൈസ് തന്നെ രണ്ട് തരണ്ട് ഒന്ന് നല്ല നീളള്ളതും ഒണ്ട് ആഹ് കൂടിയതും ഉണ്ട് കൊറഞ്ഞതും ഉണ്ട് കൊറഞ്ഞതിന് റേറ്റും കൊറവാണ് നിളള്ളതിന് റേറ്റ് കൂടുതലും ഉണ്ട് ചോറ് നല്ല രസണ്ടാവും
ഉം ആഹ് ആഹ് ആഹ് ഇത് മ്മള് ചോയിച്ചു മേടിക്കേണ്ടണ് ഇവിടെ ഞാൻ ഇപ്പ രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ടാണ്ങ്ങനെ പെട്ടെന്ന്ങ്ങട് വെന്തു പോയി
ആഹ് വൈറ്റും തീരെ വാങ്ങരുത് വൈ വൈറ്റ് ഫ്രൈഡ് റൈസിനുള്ളതാണ് ഉം വൈ
ഓവറ് കുക്കായ പിന്നെ ടേസ്റ്റും ഇല്ലല്ലോ
ഇല്ല ഇല്ല അത് പിന്നെ ടേസ്റ്റ് കൊറയും അതിങ്ങനെ ഒടഞ്ഞ പോലെ ആകും പക്ഷെ ഒടയര് ത് അമ്മളൊരു മുക്കാ വേവാവുമ്പോ ഊറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ ദമ്മിടുമ്പോ അടിയി കൊറച്ചു കണല് ഇട്ട് കൊടുക്കുക കൊറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ആഹ് ഒരു ഫ് ആയാലും ചിക്കനായാലും അയിന്റെ ആ ഒരു സ്മെല്ല് ചോറക്കെ വെരണെങ്കില് കൊറച്ചൊരു ചൂട് വേണല്ലോ ഈ മസാലൊക്കെ ചൂട് കയറുമ്പോഴല്ലേ ചോറില്ക്ക് വരുള്ളൂ അപ്പൊ അതിനൊരു പ പത്ത് മിനിറ്റൊക്കെ ചെറുതായിട്ട് ഒരു കണല് ഇട്ട് കൊടുക്കുക പിന്നെ അത് മാറ്റിയാൽ മതി
ഉം
നല്ല ടേസ്റ്റ് ഉണ്ടാവും വെച്ച് നോക്കി നോക്ക്
ആഹ് ഇനി ബീഫ്ണ്ട് കൊറച്ച് അതു കൊണ്ടൊന്ന് വെച്ചോക്കണം
ആഹ് വച്ചോക്കിയാൽ മതി
ഉം
പിന്നെ അതെ പുഡിങ് അങ്ങനെയൊക്കെ ഇണ്ടാക്കുവോ
ആഹ് പുഡിങ്ങ് ഒക്കെ ഇണ്ടാക്കലുണ്ട്
എന്ത് പുഡ്ഡിംങാ ഇണ്ടാക്കുക
മറ്റേ ഈ ഇളനീര് ഇട്ട്ങ്ങാണ്ട്
എളനീര് ഇട്ടിട്ട് എങ്ങനെ പുഡ്ഡിംഗ് ഉണ്ടാക്കാറ്
എളനീരിന്റെ മറ്റേ ആ കാമ്പ് എടുത്തുംങ്ങാണ്ട് ആഹ് അതും ചൈന ഗ്രാസും പാടെ അങ്ങനെ മിക്സ് ആക്കിങ്ങാണ്ട് അതും സെ റ്റാക്കും പിന്നെ അയിന്റെ വെള്ളം ഇണ്ടല്ലോ അത് സപ്പറേറ്റ്
പിന്നെ ഇതും കൂടെ ഒപ്പാണോ മിക്സ് ആക്കുക
അല്ല ചൈന ഗ്രാസ് ആദ്യം തെളപ്പിച്ചെടുക്കും
ആഹ് ആഹ് തെളപ്പിച്ചെടുക്കും എന്നിട്ട് പിന്നെ ഇത് പിന്നെ ജ്യൂസ് അടിച്ച് വെക്കുകാണോ
ആഹ് ജ്യൂസ് അടിച്ചിട്ട് പിന്നെ അത് ഇതൊക്കൊഴിച്ചുംങ്ങാണ്ട് ഒന്നും കൂടീം കുറക്കിയെടുത്തുംങ്ങാണ്ട് അങ്ങനെ പഞ്ചസ്
ആഹ് ഇത് കസ്റ്റാർഡ് പൌഡർ ഇടണ്ടാ
അങ്ങനെയും ചെയ്യ അങ്ങനെ ഇത് മാത്രം ആയിങ്ങാണ്ട് ചെയ്യല്ണ്ട് കസ്റ്റാഡ് ഇടുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് കൂടി വരും ചൈന ഗ്രാസ് ഇടുമ്പ തന്നെ അത് കുറുകി വരും സെറ്റാവും അത്
ആഹ് ചൈന ഗ്രാസ് ഇടുമ്പം കുറുകി വരുല്ലേ?
ആഹ്
ഞാൻ പുഡിങ്ങ് മറ്റേ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടാണ് ഇതുവരെണ്ടാക്കിയത്.
ആഹ് ആഹ് ആഹ് ആഹ് ചൈന ഗ്രാസ് യൂസാക്കിയിട്ടുണ്ടാവൂല്ല,
ഇല്ല ചൈന ഗ്രാസും ഇടും ഇതും രണ്ടും മിക്സ് ആക്കും. ചൈനാ ഗ്രാസ് കൊറച്ചും എടുക്കും മറ്റേ രണ്ട് സ്പൂണും നമ്മള് ഇണ്ടാക്കുന്നതിനനുസരി ച്ച് പിന്നെ ഒരു പാക്കറ്റ് പാലിന് ഇങ്ങനെ എടുക്കും അപ്പൊ ച കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഒന്ന് ചൂടായി വരുമ്പോ തന്നെ കുറുകി വരൊല്ലോ,
ഉം ഉം കസ്റ്റാർഡിന്റെ ഒരു ടേസ്റ്റ് കൂടി വരൂ അപ്പ ല്ലേ,
ആഹ് ആ കസ്റ്റാർഡിന്റെ കസ്റ്റാർഡ് പിന്നെ പല ഫ്ലേവറും ഉണ്ട് തോന്ന്ണ് ഞാ എന്റടുത്തുള്ളത് പൈനാപ്പിളിന്റെ ആണ്.
ആഹ്
അപ്പോ പിന്നെ അതേപോലെ ഏഹ്
ബ്രെഡും പാലൊക്കെ വെച്ച്കാണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ
ആഹ് ഇണ്ടാക്കിയിട്ടുണ്ട് മിൽക്ക് മേഡ് ഒഴിക്കാറുണ്ടോ?
ആഹ് ആഹ് അയിന്റെ മുകളില് മിൽക്ക് മേഡും ബിസ്ക്കറ്റൊക്കെ പൊടിച്ചൊക്കെടും. ഇജ് ദാ ഈ ഫോട്ടോ ഇതിലേക്ക് ആക്കിക്കോ ആഹ് അത് നമ്മള് ഫുഡിങ്ങിന്റെ ട്രെയില് സെറ്റ് ചെയ്യൂല്ലേ,
ആഹ് എന്നിട്ട് പിന്നെ അതിന്റെ മേലങ്ങനെ ഒഴിച്ച് കൊടുക്കണോ ഡെക്കറേഷൻ ചെയ്യുന്ന പോലെ, ആഹ് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ മിൽ ഇത് പാടെ ഇട്ടിട്ടിങ്ങനെ മിക്സാക്കിട്ട് അങ്ങനാ ഇടിണ്ട് പക്ഷെ നട്സൊക്കെ അയിന്റെ മുകളിലിങ്ങനെ ഇട്ടൊട്ത്ത്ന്ന് മാത്രം.
ആഹ്
ഉം ബ്രെഡിന്റു നല്ല ടേസ്റ്റ് ആണ്
ആഹ് ബ്രെഡ് സെറ്റായി കഴിഞ്ഞാ നല്ല ടേസ്റ്റാ സോഫ്
ആഹ് സെ ആഹ് സോഫ്റ്ഠാവും കോരി കഴിക്കാൻ സുഖ സാണ്. ആഹ് വേറെന്താന്ന്ട്ട് ആഹ് ന്നായിക്കോട്ടെ
ഉം
വേറെ ഇവിടെന്നുണ്ട്